ആഹ് ഇപ്പൊ കേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ട സ്വർണത്തിന്റെ കാര്യമാണെങ്കിലോ ഇപ്പൊ സ്വർണ ത്തിന്റെ വിലകളൊക്കെ ക കണ്ടീലേ സ്വർണത്തിന്റെ
എത്ര ഒരു ലെക് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഇത്താത്തയെല്ലാം കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നണ് ഇരുപതിനായിരം രൂപയൊക്കെയാന്ന് വില വരുന്നത് ഇ ഇപ്പം എത്രയാ വില ഒരു ലക്ഷത്തി സംതിങ് ആണ് ഇപ്പ വില വരുന്നത് തോന്നി പ്പൊ അടുത്ത് കൊറച്ച് ആഹ് എന്നാല് ഇപ്പ അടുത്ത് കൊറച്ച് എന്തോ കൊറഞ്ഞൂന്ന് ഒരു പത്തായിരം എന്തോ കൊറഞ്ഞൂന്ന് എന്നാലും ഒരു ലക്ഷത്തി ഇരുപ പത്തി ഒന്നായിരം വരെ എത്തിയിട്ടുണ്ട് സ്വർണത്തിന്റെ വില നമുക്കൊന്ന് ഇപ്പൊ ഒരു ഒരു തരി സ്വർണ്ണം വാങ്ങണം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് ഇപ്പൊള്ളത് എന്തൊരു വിലയാ കൂടി പോകുന്നത് എന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്ന് എന്തെങ്കിലും കിട്ടുന്ന്ണ്ടെങ്കില് കൂടെ കൊഴ പ്പൊല്ല ഇതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ഏഹ് നമ്മളെ നമുക്ക് കിട്ടുന്നത് വളരെ കൊറവും നമ്മള് ചെലവഴിക്കേണ്ടത് വളരെ കൂടുതലും ആയിട്ടുള്ളൊരവസ്ഥയാ പിന്നെ അതു പോലെ തന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും വായ്പയും കൂടി ഇണ്ടെങ്കിലേ നമ്മൾ ഈ വിദ്യാഭ്യാസ വേണ്ടിയിട്ടോ അല്ലെങ്കി കെട്ടിടത്തിന് വേണ്ടിയോ നമ്മളീ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും വായ്പയെല്ലാം ഇപ്പ എല്ലാരട്ത്തും വായ്പയുണ്ടല്ലോ ആരിക്കാ വായ്പ ഇല്ലാത്ത ആൾക്കാര് അതിനടച്ചിട്ട് തന്നെ നമ്മളെ നമ്മക്ക് കിട്ടുന്ന ഒരു പത്തോ പന്ത്രണ്ടോ രൂപയാണെങ്കില് അതിനടച്ചിട്ട് തന്നെ നമ്മളാ പത്തും പന്ത്രണ്ടും പോവും പിന്നെ നമ്മക്ക് ഏഹ് വേണ്ടുന്ന സ സംഭവങ്ങള് വാങ്ങണെങ്കില് നമ്മള് വീണ്ടും വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ പ റ്റൂള്ളൂ എന്നൊരു അവസ്ഥയാ ഇപ്പൊ വരുന്നത് അല്ലാണ്ട് ഇപ്പൊ നല്ല ജോലി ഉള്ളവരെല്ലാം സർക്കാർ ജോലി അങ്ങനെയുള്ളവരിൽ ആണെങ്കിൽ പോലും അവർക്ക് അതിനനുസരിച്ചുള്ള വായ്പ അവരെടുത്തിട്ടുണ്ടാവും അവര് അവരിപ്പോ ഒരു വീടിന്റെ വായ്പ എടു പെയിന്റിനൊക്കെ തന്നെ മുപ്പതും മുപ്പത്തഞ്ചും അവർ അതിന് തന്നെ അടക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്
അതെ അതിലിപ്പോ വേറെ സ്വർണ്ണത്തിന് വെ ല ഉയരാനുള്ള കാരണം ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള പ്രോബ്ലം അതുപോലെ ഡോളറിന്റെ മൂല്യം സാമ്പ ത്തിക പ്രതിസന്ധിയൊക്കെ തന്നെയാണ്
ആഹ് അതെ അതെ അതെല്ലം നന്നായിറ്റ് ബാധിക് ക്ക്ന്ന്ണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഈ ഏഹ്
ജനങ്ങളാകെ ഏഹ് വിവാഹ ചെലവും വായ്‌പ്പെട്
ആഹ് അതെ അതെ ഈ വെല്യ വെല്യ ആൾക്കാര് എത്രയാണെങ്കിലും അവരെ ബാധിക്കൂല്ലാ അവരെ ഒരു കല്യാണം വന്നോട്ടെ അവര് എങ്ങനെ ഏഹ് അവര്ക്ക് എത് എത്ര ഭംഗിയാക്കാൻ വേണ്ടി പറ്റും അത്രയും അവര് ഭംഗിയാക്കീറ്റെ ആ കല്യാണം നടത്തു നമ്മള് ചെല കല്യാണം കണ്ട് കഴിഞ്ഞാ നമ്മക് ക്കെന്നെ എന്തിന് അവര് ഓവറായി ഈ സ്വർണൊക്കെ ഏഹ് വയറിന്റെ അവിടം വരെ ഇട്ടിറ്റ് വളരെ വൃത്തികെട്ട് ട്ട രീതിക്കാ നമ്മ കാണുന്ന സമയത്ത് ഓഹ് ഇത്രയും സ്വർണ്ണമോന്ന് കരുതുന്നുണ്ടെങ്കിലും അത് വളരെ വൃത് ത്തികെട്ട രീതീലാ അവരിട്ടിറ്റ്ണ്ടാവാ കാരണം ഒര് അടുക്കും ചിട്ടയും ഇല്ലാതെ സ്വർണ്ണം നമ്മളൊര് സ്വർണന്ന് പറഞ്ഞാ ശരിക്കും നമ്മള് യൂസ് ചെയ്യുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിട്ടാ സ്വർണം അത് നമ്മളെ കൊറച്ചും കൂടെ ഭംഗിയുള്ളതാക്കും അതിന്റെ ആ ഒരു തിളക്കൊക്കെ നമ്മളെ കൊറച്ചും കൂടി ഭംഗിയുള്ളതാക്കും പക്ഷേ ഇത് ഓവറായിറ്റ് ഇടുന്ന സമയത്ത് ആ ഭംഗി ഇല്ലാണ്ടാവും നമ്മളെ ഭംഗി കാണാതാവും അങ്ങനൊരവസ് സ്ഥയിലേക്ക് വരുന്ന കല്യാണങ്ങള് വരെ നമ്മള് കണ്ടിറ്റ്ണ്ടല്ലോ
അതെ ഞമ്മക്ക് ഇപ് ഇപ്പ സ്വർണ്ണത്തിനെ പറ്റി പറയാണെങ്കി നമ്മക്ക് സ്വപ്നം കാണാ
ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ?
സ്വപ്നം മാത്രേ കാണാൻ പറ്റുള്ളൂ അവര് ഇന്നും ലൈഫിലേക്ക് കൊണ്ടെക്കും
അതെ അതെ നമ്മക്ക് സാധാരണക്കാർക്കെ ഏഹ് ഈ സ്വർണത്തിനെക്കെ ഇപ്പ ചിന്തിക്കാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതിയാണ്ള്ളത്. എനിയിപ്പം എത്ര കൊറഞ്ഞ് വന്നാലും ഈ ഒരു ലക്ഷത്തിൽ നിന്നൊന്നും സ്വർണ്ണത്തിന്റെ വെല താഴൂലാ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒന്നില്ലെങ്കിൽ ഈ ഒ ഇപ്പ ഇ ഈഒരു ലക്ഷത്തിനേക്കാളും കൂടും ഇല്ലെങ്കി ഈ ഒരു ലക്ഷത്തി തന്നെ നിക്കും അങ്ങനെ ഒരു സാഹചര്യാണ് ഇപ്പള്ളത്. എനക്കങ്ങനെയാണ് തോന്നുന്നത്.
അതെ തീർച്ചയായിട്ടും അങ്ങനെത്തെന്നെയാ ഇള്ളത് ഈ ഒരു സ്വർണ്ണിത്തിന്റെ വെല കൊണ്ടേ എല്ലാവരും ബുദ്ധിമുട്ട് തന്നെയാണ്.
ആഹ് നമ്മളെ ഇനി അടുത്ത തലമുറ വരുന്ന സമയത്തേക്കും ആഹ് സ്വർണ്ണവൊന്നും എന്താ പറയാ ഏഹ് കണി കാണാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലാവും പിന്നെ നമ്മളും വിചാരിക് ക്കെന്തിനാ സ്വർണ്ണം? നമ്മക്ക് സാധാരണ ഏഹ് എൻ എന്തെങ്കിലും യൂസ് ചെയ്തൂടെ, ഉപയോഗിച്ചൂടെന്ന് വിചാരിക്കുവേ പക്ഷെ ഈ നമ്മള് സാധാരണയിട് ട്ട് യൂസ് ചെയ്യുന്നെ ഏഹ് ഒരു ഗ്രാം തങ്കൊക്കെണ്ടല്ലോ? ഇതൊക്കെ നമ്മള് എത്രയായാലും ഒരു ആറുമാസം കഴിഞ്ഞിട്ട്ണ്ടെ അതിന്റെ കളറ് പോവും അതിന്റെ ആ നിറം മങ്ങുന്ന സ സമയത്ത് ആഹ് നമ്മക്ക് തന്നെ തോന്നും ഇതിനെക് ക്കാളും നല്ലത് സ്വർണ്ണം തന്നെയായിരുന്നില്ലേ? ഒരു തരി സ്വർണ്ണെങ്കി ഒരു തരി സ്വർണ്ണം, അത് കളറ് പോവാതെ നമ്മക്ക് കിട് കിട്ടുവല്ലോ എന്നുള്ളൊരു ഏഹ്
അതെ ഇപ്പ ഞാന് എന്റെ എന്റെ മോൾക്കൊക്കെ എന്റെ മോൾക്കൊന്നും ഞാനീ പേ മൂന്നാ എനിക്ക് മോളാണ് ചെ ചെറുത്ള്ളത് അപ്പം മോൾക്കൊന്നും സ്വർണ്ണം ഇണ്ടാക്കിയിറ്റേ ഇല്ലാ കാരണം സ്വർണ്ണത്തിന്റെ വെലയെന്നെയാണ് പ്രശ് റ്റം മറ്റെ അപ്പൊ എനിക്ക് മറ്റേ വേറൊരു ബേബിയും ഉണ്ട് ണ്ട് പെൺകുട്ടിയെ അവൾക്ക് ഇണ്ടാക്കിയിറ്റ്ണ്ട് ഇവൾക്ക് ഇണ്ടാക്കാൻ പറ്റാത്തൊരു വെഷമെണ്ട്‌ കാരണം ഇത്രീം സ്വർണ്ണന്ന് നമ്മക്ക് കേക്കാൻ പറ്റണില്ലാ ഇപ്പൊ നമ്മളെട്ത്ത്‌ ഉള്ളത് കൊടുത്തിട്ട് ക്കി എന്തെങ്കിലുംട്ക്ക, അപ്പളും പണിക്കൂലിയും. സംഭവം കൂടായിട്ട് വല്ല്യൊരു എമൗണ്ട് നമ്മളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത. അത്രീം വലിയൊരു എമൗണ്ടാവാണ്.
ആഹ്. അത് തന്നെയാണ് പ്രശ്നം. നമുക്ക്, നമ്മളിപ്പോ ഒരു ചെറിയ നമ്മള് വിചാരിക്കും, ഒരു ഗ്രാമിന്റെ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ ണ്ടെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് ഈ പതിനഞ്ച്ന്നുള്ളത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ആവുന്ന സമയ ത്ത് നമുക്ക് താങ്ങൂല. അതും പത്തും പന്ത്രണ്ടും സാലറി വാങ്ങുന്ന ആൾക്കാര് ഈ പത്തും പന്ത്രണ്ട്‌ ശമ്പളത്തിൽ വീട്ടുകാര്യവും വായ്പയും എല്ലാം ഓടീട്ട്. അതുംകൂടെ വാങ്ങാൻ വേണ്ടിട്ട് ഒന്നും ണ്ടാവൂല. അതെന്നെ നമുക്ക്നി കിട്ടാകനിയായിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് അതിനെ. ക്കാളുംവല്യരു നല്ലൊരു ജോലി ഉണ്ടാവണം. അപ്പങ്ങനെയാണെങ്കിൽ നമ ക്കെ ന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നല്ലാതെ ഇനി. ഒന്നും സ്വർണമന്നും നമുക്ക് കണ്ണില് കാണാൻ വേണ്ടി പറ്റാത്ത. സ്ഥിതി. പിന്നെ നമ്മളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ സമയത്ത് നമുക്കെന്തങ്കിലും കയ്യിയിലുണ്ടെങ്കിൽ അത് കൊണ്ട് നമ ക്കെന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ. വേറൊരു കാര്യവും ഇല്ല. പിന്നെന്താച്ചിട്ടുണ്ടെങ്കി ഇത്രയും കല്യാണം കഴിച് കൊട. ഇത്രീതായിട്ടും, നമ്മള് കെട്ടിച്ചു കൊടുക്കുന്ന ഏഹ് കുട്ടികള് അവിടെ സുര. - ക്ഷിതരാണന്നൊന്നും നമുക്കറിയില്ലല്ലോ? അപ്പോ അതും ഒരു.
ഇപ്പൊ പാവപ്പെട്ട ഉപ്പമാർക്കും, പാവപ്പെട്ട ഉപ്പമാർക്കും പാവപ്പെട്ട അച്ഛന്മാർക്കും ക്കെ അവരെ നെഞ്ഞില് തീയായിരിക്കും. കാരണം ഇതിപ്പോ ഈ കുട്ടിക്ക് ഒരു ഒരു അഞ്ച് പവനെങ്കിലും അവര്. ഏഹ് ക ശരീരത്തിൽ ഒന്ന് കാണാനുള്ളൊരാഗ്രഹം അവർക്കും ഉണ്ടാവും. ഈ കുഞ്ഞ ഈ- കുട്യേക്കുണ്ടാവോല്ലോ? എന്തെൻ ങ്കിലൊന്ന് അണിഞ്ഞിട്ട് ഒന്ന്. കല്യാണല്ലേ അപ്പൊ നമുക്ക് എല്ലാരേം നമ്മള എല്ലാരേം ആഗ്രഹല്ലേ?
കിട്ടുന്ന ഈ അഞ്ചു പവനല്ലാംണെങ്കിലും അതില് കുറച്ച് കിട്ടുന്ന സ്വർണ്ണൊക്കെണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ കേറി- പോകുന്ന വീടുണ്ടല്ലോ? പെൺകുട്ടികൾ എപ്പോഴും കേറിപ്പോകുന്ന വീടാണല്ലോ? അവടെ ഈ സ്വർണം കൊണ്ട് പോകുന്ന സമയത്ത്. ആഹ്. അവരും, അവരും നോക്കും. അപ്പൊ അവരും നോക്കുന്ന സമയത്ത് ഈ അഞ്ചുപവനും ആറുപവനും കണ്ടിട്ടുണ്ടെങ്കിൽ അവരും അവർക്കരു പു ത്സായിരിക്കും. അതിന്റെ പേരിൽ പിന്നെ സ്ത്രീ.
പ്രശ്നങ്ങളായി. ഈ സ്വർണം അതെതെ തെ. സ്വർണ്ണം കൊണ്ട് ന്നെ സത്യം പറഞ്ഞാല് സ്വർണം കൊണ്ട് ന്നെ ഇതു ണ്ട് മാനസിക പ്രശ്നങ്ങൾ പീഡനം ഒക്കെ സഹിക്കുന്ന ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിൽ തന്നെ ണ്ടാവും.
അതുപോലെ തന്നെ നമുക്ക് ഈ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു ആധിപത്യം മനസ്സിലാക്ക ക്ക ണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാതി. ഒരു നൂറ് പവൻ കൊണ്ട് കേറി പോകുന്ന ഒരു പെണ്ണും ഒരഞ്ചു പവൻ കൊണ്ട് കയറിപ്പോകുന്ന പെണ്ണിനും കിട്ടുന്ന വില വേറെ വേറെ തന്നെയാണ്. അവർക്ക് കിട്ടുന്ന. അവരെ അടുക്കളെ അടു. പ്പിക്കുന്നില്ല. അവരെ എല്ലാ കാര്യങ്ങളും അവര് തന്നെ ചെയ്തു കൊടുക്കും. മുകളിലിരുന്നാ മുകളിൽ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. കൊടുക്കും ല്ല. കുറച്ച് കൊണ്ടുവന്ന പെണ്ണിനാണെങ്കിൽ ഫുൾ അടുക്കള പണിയും ണ്ടാവും. ജോലി. ക്കും പോകണ്ടി വരും. ആഹ് അതെ അവര്ക്ക് എന്ന് പറഞ്ഞ. തീരാ ദുരിതയിരിക്കും. ഈ സ്വർണം അല്ലെങ്കി പണത്തിന്റെ പേരിൽ നമ്മൾ ശരി. ക്കു പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു വേർതിരിവ്. കാണിക്കുന്നുണ്ട്. അത് നമ്മൾ എത്ര വേർതിരിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ
എന്ന് പറഞ്ഞാലും അതെ അതെ അതെ സ്വർണം സ്ത്രീകളെ സംബന്ധിച്ച് സ്വർണത്തിന് വലിയൊരു പങ്കുണ്ട്ന്ന് അവരു ലൈഫിനെ വരെ ബാധി.
ആഹ് അതെ അതെ അവരെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറി ക്കുന്ന ഒരു കാര്യമാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി. പറ്റില്ല നമ്മളെ സമൂഹം മാറി ചിന്തിക്കേണ്ട സമയായി പക്ഷെ ന്നിറ്റും. ഏ തൊണ്ണൂറുകളിൽ നിക്കുന്ന ആൾ.
പഴയ തലമുറകൾ ചിന്തിക്കുന്നില്ല നമ്മള് പുതിയ ആളുകളൊക്കെ ചിന്തിക്കാൻ തൊടങ്ങി.
പുതിയ ആൾക്കാർ ചിന്തിക്കാ പുതിയ ആൾക്കാരിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ആൺകുട്ടികളാാവുന്ന സമയത്ത്. ഇവരെ എ ഞങ്ങള് കെട്ടിക്കുന്ന സമയ ത്ത് നല്ല ഒരു നല്ല പണക്കാരി പെണ്ണിനെ കൊണ്ടേ കെട്ടിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏഹ് എന്നാല് ഏ ഇപ്പം നമ്മളെ രീതിയിലേക്ക് ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരാണ്.
അത് ഏറെന്താന്ന് വെച്ചാല് അവരെ സ്റ്റാറ്റസിനെ ബാധിക്കുകയാണ് അപ്പൊ ഒരു പാവപ്പെട്ട വീ ത്ത് സ്വർണ്ണൊന്നും മേത്തില്ലാതെ വരുമ്പോ അവരത് ഭയങ്കരായിട്ടൊരു കാരണം അവര ഒരു ഈഗോ സമ്മതി
ആഹ് അതന്നെയാ അതന്നെയാണ് പ്രശ്നം വരുന്നത്. അവരിക്ക് ആ ഒരു ആഹ്. ഏ അവര്ക് കൊർച്ച് കൂടി ണ്ട് വരുന്നവര്ക്ക് തീരെയില്ല ന്നുള്ളൊരു മനോഭാവാ വെരളി വരുന്നുണ്ട് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരേയും പറഞ്ഞിട്ട് കാര്യ ഇല്ല നമ്മളെയും പറഞ്ഞിട്ട് കാര്യ ഇല്ലാന്നുള്ള സ്ഥിതിയിലായി. പിന്നെ ഇങ്ങനെ ഏ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി നമ്മളെറ്റവും. കൊറച്ച് കൊണ്ടു പോകുന്ന അതായത് കൊറച്ച് ന്നർഞ നല്ല തീരെ കൊറച്ചിട്ടല്ല ഒരു മോഡറേറ്റായി ട്ട് ള്ള രീതിക്ക് കൊണ്ടു പോക്ന്ന ആൾക്കാരള നല്ലത്. ജീവിക്ക് ജീവിക്കുന്നുണ്ട് നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് ആഹ് പിന്നത് നമ്മളെ. തു മാത്രല്ല കെട്ടിക്കൊടുക്കുന്ന ആളെയും കൂടെ.
പ്പ വായ്പെടുത്തിട്ടും പലിശക്കും മറ്റഒക്കായിട്ട് സ്വർണ്ണെടുക്കാണ് കാരണം എന്തെങ്കിലും മ ക്കള മേത്തൊന്ന്ടാതെ പറഞ്ഞേക്കാ വയ്യാന്ന് ഇപ്പ ഞമ്മള ഞങ്ങളവിടെ അടുത്തന്നെണ്ടായിപ്പോ ഒരു കല്യാണപ്പൊ. ആഹ് അവര് നമ്മളടുത്ത് കല്യാണം പറയാൻ വന്നപ്പ തന്നെ ആകെ കണ്ണ് കണ്ണൊക്കെ നെർഞ്ഞ് ട്ട ഉമ്മ വന്ന ന്താണ് ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മയാണ് കുടുംബം നോക്കുന്നത്. കൂലിപ്പണിക്ക് പോയിട്ട് അപ്പൊ പറയുന്ന താണ് സ്വർണം എനിക്ക്. ന്നെക്കൊണ്ടൊരിക്കലും താങ്ങിയേ കൂടൂല അപ്പൊ നിങ്ങളെല്ലാവരും ഹെൽ പ്പെയ്യണം എന്തെങ്കിലു അപ നമ്മളൊക്കെ ഈ സ്വർണത്തിന് എങ്ങനെ നമ്മള് ഹെൽപെയ്യ അത്രയും വല്യരെമൗ
സ്വർണ്ണായിട്ട് ഹെൽപെയ്യാൻ നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റൂലായിരി ക്കാം. പക്ഷെ, നമുക്ക് ചെറിയ ചെറിയ പൈസ കൊടുക്കുന്ന സമയത്ത് അതിനെ കൊണ്ടെന്നാലും. പണ്ടത്തെ കാലത്തിലാണെങ്കി നമ്മളിപ്പോ ഒരു രണ്ടായിരോ മൂവായിരോ ആഹ് അത് തന്നെയാണ് പ്രശ്നം. അതിപ്പോ അങ്ങനെ സ സമൂഹം ഇപ്പൊ അങ്ങനെ ആയി കല്യാണം എന്ന് പറഞ്ഞാ നമ്മളൊരു പ ത്ത് പവനെ കൊടുത്താലേ കല്യാണം. നന്നായി നടക്കൂളൂ എന്നുള്ളൊരു മനോഭാവത്തിലായത് കൊണ്ടാണാ പ്രശ്നം വരുന്നത് അവരിക്ക്. ഊം അഅ് അയ് ശരിക്കും പറഞ്ഞാ ഇന്നത്തെ സ്ത്രീകള് ഇന്നത്തെ പെങ്കുട്ട്യൾ ഒര് തീരുമാനെടുക്കണം. എല്ലാരും ഒരു പോലെ സ്ത്രീധനം കൊണ്ടു പോവാണ്ട് കല്യാണം കഴി ക്കും എന്നുള്ളൊര് തീരുമാനട്
എനിക്ക് സ്വർണം വേണ്ട സ്വർണ്ണള്ളവര് സ്വർണാഗ്രഹിച്ചു വരുന്നവരെ ഞാൻ കെട്ടൂലാന്ന് ഒര് തീരുമാനം അവരെടുക്കണം.
തെ അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കൊറേ പ്രശ്നങ്ങളൊക്കെ അവടെ സോൾവാകും. പക്ഷെ, അഹ് എല്ലാവരും ഒരുപോലെ എടുക്കണം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗക്കാർക്ക് കല്യാണം നടക്കും ഒരു വിഭാ കല്യാണം നടക്കൂല. പിന്നെ ഇപ്പത്തെ പെൺകുട്ടിയേക്ക് ഏ കല്യാണൊം വേണ്ടല്ലോ എല്ലാരും എന്താ ങ്കി ഇപ്പൊ. ഓരോര ആരും ഏ സന്തോഷവന്മാരായിട്ട് ഇരിക്കുന്നില്ലല്ലോ ഭർത്താവിന്റെ വീ പിന്നെ പോയി അവിടെന്ന് ഓരോരോ മാനസിക പീഡനങ്ങള് ആഹ്. പിന്നെന്ന് വെച്ചാ എല്ലാത്തിനും നമുക്കൊരു കയറ് ഇടുവാണല്ലോ. നമ്മള് മൂക്കിൽ കയറിട്ട് എന്ന് പറയുന്നൊരവസ്ഥയാണല്ലോ ഇത്. എന്താ ഇത് അപ്പോ ആഹ്. അപ്പൊ അങ്ങനെയൊര് അവസ്ഥ വരുന്ന കൊണ്ട് ഇപ്പത്തെ കുട്ടികൾക്ക് ആരിക്കും. ഏഹ് കല്യാണം വേണ്ടല്ലോ. ഞാന് ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാമേ ഓക്കെ ആഹ് ഓക്കെ ശെരി.
ട്ടയ്തിട്ട് ഇപ്പൊതന്നെ അടിച്ചോളിട്ടാ.